ആഹ്
ആഹ് ഹലോ രാവിലെ ഫുഡൊക്കെ കഴിഞ്ഞോ?
ആഹ് രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് ഇപ്പോ സമയം പത്ത് പതിനൊന്ന് മണി ആയില്ലേ പതിനൊന്നണിയായില്ലേ
ആഹ് രാവിലെ എന്തായിരുന്നു കഴിക്കാൻ?
ഞാന് ഇന്ന് പുട്ടാണ്ടാക്കിയെ
പുട്ടിനപ്പ എന്താ പഴാവൂല്ലേ ആഹ് ഞങ്ങക്ക് അത് ശരി ചപ്പാത്തി സാമ്പാറും ആയിരുന്നേ
ആഹ് ശരിയാ സാ ഉച്ചയ്ക്ക് ചോറുണ്ട് അടുപ്പത്ത് പിന്നെ കറി എല്ലാ പച്ചക്കറിയക്കവട ഒര് കറി കുക്കറില് വെച്ച്ണ് തേങ്ങ അരച്ചു പാരണം ഉം പച്ചക്കറിയൊക്കെ വള ഇട്ടാണ്ടെ ഉം
പച്ചക്കറി അപ്പ ഇന്ന് മീന് ഒന്നില്ല
കിട്ടിയില്ലേ കിട്ടിയില്ല അതിന് വണ്ടിക്കാര് വന്നീല്ല ഹസ്ബൻഡ് ജോലിക്കും പോയിണ്
ആഹ് വണ്ടിക്ക് പഠിക്ക കൂടെ വരുവായിരിക്കുല്ലേ ആഹ് ആഹ് അപ്പൊ റോഡ് സൈഡെന്നെയാണോ വീട്?
ആഹ് ആഹ് മെയിൻ റോഡ് വക്കെന്നെ
ആഹ് ആഹ് അങ്ങനെ
സാധാരണ സാധാരണ വരുന്ന ആള് വന്നീല്ല അപ്പൊ അയാള് വെരുവല്ലോന്ന് വിചാരിച്ച് വേറെ ആരെന്നും വാങ്ങിയതുല്ല
അങ്ങനെ ആഹ് ഞങ്ങൾക്കു അതെ മീൻകാര് പെട്ടി വണ്ടിയിൽ കൊണ്ടുവരും ഉം നിങ്ങക്ക് എങ്ങനയാ അവിടെ അടുത്ത് കടകളൊക്കെ അടുത്ത് തന്നെയുണ്ടോ
ആഹ് ഇണ്ട് ആഹ് കൊറച്ച് അങ്ങട് പോണം കൊറച്ചൊര് ഒരു അഞ്ചിനിറ്റ് നടക്കാളള ദൂരോള്ളൂ ഒരു വളവ് തിരിഞ്ഞ് ആഹ് പക്ഷെ മക്കളെ പറഞ്ഞയക്കണം ഇന്നലെ നല്ല മഴ ഇണ്ടായിരുന്നു നല്ല മഴയും ഇടിയും കാറ്റും ഒക്കെ ഇണ്ടായിനി
ഇവിടെയും അതെ നല്ല ഇടി വെട്ടും
ഇന്നിപ്പോ മഴയില്ല ട്ടോ ഇന്ന് പക്ഷെ കാലാവസ്ഥ ഒരു മഴെൻ്റെ രൂപം തന്നെയാണ്
അതെ അങ്ങ് അത് ശരി ഇവിടെ ഇന്നലെ ഏഹ് നല്ല ഇടിവെട്ടും മിന്നലും മഴയും കരണ്ട്ണ്ടായില്ല വെയികുന്നേര ആയപ്പഴാ കരണ്ട് വന്നെ
അതെയാ
ഫോണിലപ്പ ചാർജ് ഇണ്ടായില്ല
ആഹ് അല്ല അപ്പ എപ്പഴാ മഴയൊക്കെ തൊടങ്ങിയെ ഞങ്ങക്ക് ഇവിടെ നാലണി നാലരൊക്കെ ആവുമ്പളാ
ആഹ് ഉം ആഹ് ഞങ്ങക്ക് ഒരു അഞ്ച് മണിയെക്കെ ആയിറ്റ്ണ്ട് ആ സമയത്താ അത് കയിഞ്ഞ് കഴിഞ്ഞു പിന്നെ രാത്രിക്കെ ആയി ഒര് ഒമ്പത് മണിയക്കെ ആയപ്പഴാണ് നിന്നത്.
ആഹ് ആഹ്
മിന്നലും ഏഹ് ഇടിവെട്ടലും രാത്രിലും ഉണ്ടായിരുന്നു.
ആഹ അതെ ആഹ ചെറിയ മോൾണ്ട്ല്ലേ?
ആഹ
ആഹ എനിക്കുണ്ട് ചേറുരുമോൾ ആഹ അതെ ആഹ അതെ
ആഹ ആഹ വെക്കേഷനല്ലേ ഇപ്പൊ ഇങ്ങോടെ പുറത്തേക്ക് പോണില്ലേ.
ആഹ
അതെ അതെ
ടുക്ക പോയോ വെക്കേഷന ആയിട്ട്?
വെക്കേഷൻയിട്ട് വീട്ടിക്ക് പോയി അല്ലാണ്ട് ആഹ പിന്നെ ങ്ങള് ഒരു ഡാംണ്ട് അത അങ്ങോട്ട് പോയായിരുന്നു കാണാനായിട്ട്. ആഹ് ഇവിടെ കൊട്ടവഞ്ചിയിലൊക്കെ കേയറാനായിട്ട്. അങ്ങനെ പോയി നല്ല വെയിലായിരുന്നു പോയിപ്പോ
ആഹ ആഹ പോയി ഇപ്രാവശ്യത വെയിൽ എക്സ്ട്രീംട്ടോ ഭയങ്കര ചൂടാ
വെള്ളം കുടിച്ച് കുടിച്ച് കുടിച്ച് വയ്യണ്ടായി
ഉം മക്കളെയും കൊണ്ടൊന്നും പുറത്തു പോവാറ്റില്ല.
ആഹ് ഇപ്പൊ ഇത് കാരണം കൊറവാ ഇതിപ്പ സ്കൂളൊക്കെ തുറ ക്കറായി പുസ്തങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണു. അങ്ങനെ നടക്കുണ് അവിടെ എന്താ സ്പെഷ്യൽയിട്ട് ഇണ്ട ഒക്കെ നിങ്ങള് ബിരിയാണിയോ നയിച്ചോറോ അങ്ങനെ എന്താ?
ആഹ ഇന്നലെ ഉണ്ടാക്കീനി ഏഹ നെയ്ചറും കടായിണ്ടക്കിനി.
കടായിന്ന് പറഞ്ഞ ചിക്കൻ ലേ അത്ങ്ങനെ ഇണ്ടാക്കണാ?
ഞാന് ഐക്ക് ശരിക്കും ഏഹ് എന്തിനി ക്യാപ്സിക്കോ അങ്ങനത്തൊക്കെ വേണംട്ടോ. ക്ഷെ ഞാനേ ചിക്കൻ കൊണ്ടുവന്നപ്പോ ഇന്റെ അടുത്തുള്ള തട്ടികുട്ടി ഉണ്ടാക്കിയണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാ ആഹ ചിക്കൻ കറി ഞാൻ ഒരുക്കിന് പക്ഷെ മോളക്ക് ചിക്കൻ കടായിന്നെ വേണം. അപ്പൊ ഞാൻ എന്തത് ചിക്ക ആഹ ചിക്കൻ ആദ്യംന്ന് ഫ്രൈ ചെയ്ത് ഒരു മു ക്കാൽ വേവ് അത്രക്കിട്ടുള്ളൂ അതിന ശേ പിന്നെ ഉള്ളി അടുപ്പത്തു വെച്ച് വാട്ടി ഉപ്പു. കുറച്ച് ഉപ്പിട്ട് വാട്ടിയാ വേഗം വായന്ന് കിട്ടും. അയിര് പിന്നെ തക്കള ഞാന് ആഹ സവാള സവാള ചെറിയുള്ളി എടുത്താ നല്ല ടേസ് ക്ഷേത് തൊലിച്ചിട്ട്ണ്ടാക്കാൻ കുറേ ടൈംടുക്കല്ലേ കുറെേ വേണ്ടെ?.
സമയം വേണം
ആഹ അപ്പേ സവാള എടുത്തു പിന്നെ ആഹ തക കളി അരിഞ്ഞെടുത്ത് അതി ഇട്ട് പിന്നെ രണ്ട് തക്കാളിയൻ ജ്യൂസ അടിച്ച് പേത്ത തക്കാളി പേസ് വ്യക്ന അപ്പൊ ജൂസിട്ച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതക്കി പച്ചമുളകും ചതക്കി അയിക്കട്ട് കരുവേപ്പിന്റെല
അത് ശരി ആഹ ആഹ അത് ഫ്രൈ ചെയ്തിട്ട് ആഹ ആഹ അത് മാറ്റിവെച്ചിട്ട് ആഹ ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട്.
ആഹ അതെ അത് വത് വേറെ തട്ടി നമ്മൾ വറ്റിയെടുക്ക ന്നിട്ട് മഞ്ഞ പൊ ഈ മൊളക്പൊടിം ഉപ്പ് ആഹ് ആഹ്ഒക്കപ്പാടെ ചേർത്ത് ഒന്ന് വയറ്റിട്ട് അയിക്ക്ചിക്കനിട്ട്ഞാൻ ഇങ്ങനൊന്നല്ലട്ടാഎല്ലാരുണ്ടാക്കല് ഞാന് ഇന്റെരൂപത്തില്മക്കളൊന്ന് പറ്റിക്കാന്ണ്ടാക്കിയാ
അത്ശരി ആഞങ്ങള അങ്ങനെണ്ടാക്ക ക്കാറില്ലഞങ്ങിവിടെകറിവെച്ച ഇവിടെകഴിക്കല്കൊറവാ ചിക്കനങ്ങനെവാങ്ങിക്കല്കൊറവ ഇവിടാർക്കുങ്ങനെതാല്പര്യല്ല്യ
ഏഹ്ചിക്കനോട്താല്പര്യം മക്കൾക്കൂല്ലേ താല്പര്യം
ഏഹ് വറുത്തഴിഞ്ഞാമാത്രം കഴിക്കുംഅത് ചെലപ്പോ ഇന്ന്കഴിച്ചാപിന്നെനാളെകഴിക്കില്ല അങ്ങനെയാഅവർക്കങ്ങനെ ഇഷ്ടല്ല
വാർത്തതന്നെ ഇവിടെതാല്പര്യം പക്ഷെഞങ്ങള്മിനിയാന്ന് രാ ത്രിപീസുംചിക്കൻപീസും നെയ്ച്ചോറൊക്കെ പുറത്ത് പോയി തിന്നീനി അപ്പൊഞാൻപറഞ്ഞേനിഇന്ന്ഇനീപ്പോഇന്ന്പൊരിക്കൂലന്നർഞ്ഞേനി ആവശ്യത്തിനിരാത്രിതിന്നീലേയ്ന്ന് നമ്മുക്കറിണ്ടാക്കാം അപ്പമോൾക്ക് കറിവേണ്ട ഒര്ക്ക്‌കറിനോട്താല്പര്യല്ലഅപ്പൊ അങ്ങനെയാണ് അപ്പൊപൊരിക്കണതിന്പകരം ഞാൻഇതിങ്ങനെഒന്ന്പൊരിച്ച് ന്നാവുംചെയ്യും കൊറച്ച് ഒരു ഗ്രേവീണ്ടാവും
ആഹ് അതെന്നെഗ്രെവിക്കൂടാവുമ്പോടേസ്റ്റവും
ച്ഗരംമാസലേംമല്ലിച്ചപ്പൂട്ടകയിഞ്ഞിലെ
ആഹ് ആഹ് അത് ശരിഇവിടെ ഇവർക്ക് പച്ചക്കറിയൊക്കെഇഷ്ടം പിന്നെമൊട്ട പപ്പടംഅത് മാത്രം അത് രണ്ടാൾക്കും ഭയങ്കരഷ്ട്ടാ അത്കുട്ടിചോറുന്നകറികളൊക്കെ കൊറവാകഴിക്കല്
ആഹ്അതന്നെഞാൻപ്പൊ ഇന്നിപ്പോകണ്ടതങ്ങനെ
അത് ശരി ഇവിടേംഎന്തപണി അത്ശരി
അല്ലാതെപച്ചക്കറിയൊന്നുംഒരുന്നുല മക്കളോന്നുംപിന്നെമീനുംവാങ്ങിയ പൊരിക്കയട്ടോ കറി ഇണ്ടാക്കുന്നഇഷ്ടമല്ല ഉംകൊറവാ അത് മക്കളൊന്നുംതിന്നൂലപിന്നെ നമ്മള്മാത്രംതിന്ന
ആഹ് ആ ആ ആഹ്
അപ്പം ഞനങ്ങനെചെയ്യും
അയ്ശരി
എന്നുപ്പോപൊരി കൂട്ടനൊന്നുംനല്ലതല്ലല്ലോഅവർക്കയ് പറഞ്ഞാമനസ്സിലാവൂല
ശരിയാഞങ്ങള് വാങ് വറക്കലുംവറുത്തകഴിഞ്ഞഇവര് കഴിക്കുംപക്ഷെകറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല
ആഹ്
ഇവർക്കു മടിയാകഴിക്കാൻ
അതെയോ
ഉം ന്നുംകഴിക്കുന്നില്ലഇവര് ഇറച്ചി മീനള്ളവർക്ക്മടിയാ കഴിക്കാനായിട്ട്
ആഹ്
മീൻവറുത്തത്കഴിക്കുംചെലപ്പോ പിന്നെചി ചിക്കൻവറുത്തത് ചെലപ്പോതോന്നി കഴിഞ്ഞ പപ്പടം പിന്നെകറികളുടെ ചാറ്മാത്രംകൂട്ടൂ കഷ്ണം കഴിക്കില്ല രണ്ടെണ്ണം
രണ്ടാളുംകഴിക്കില്ല
ആഹ് അങ്ങനെയാണിവിടെ
അതന്നെയ അവിടെള്ള പ്രശ്നം ചിക്കൻ ഒന്നും കറി ഉണ്ടാക്കിയാ കഴിക്കൂല്ല അതാണല്ല അതൊക്കെ അവിടെ കിടക്കും
ആഹ് വെറുതെ വച്ച്
ഉം ചെ ചെലപ്പോ ഞാനങ്ങനെ ആക്കിണ്ടബളേ ആ കറിന്ന് എടുത്താണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കും അപ്പൊ കഴിച്ചോളൂ ഒന്ന് ആഹ് അല്ലതെ വെറുതെ കളയണ്ടേ അപ്പൊ ഞാൻ അങ്ങനെ കാട്ടും ഒന്നും ആക്കൊന്നില്ലട ആഹ്‌ സ്കൂള് തുറക്കാനാണ് ആഹ് പറ എന്ന വാങ്ങിട്ടൊന്നും ഇല്ല ഒന്നും മോളെ സ്കൂള് ഇനി ചൊവ്വാഴ് പോയി ചേർക്കണം ചേർത്തില്ല പുതിയ സ്കൂളിൽ ചേർ ആണ്‌ ടി സി ഒക്കെ വാങ്ങിക്കൊണ്ടേ വെച്ചിട്ടുള്ളൂ
ഉം ഉം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാനിരിക്ക മഴ തുടങ്ങിപ്പോ മടി ഇത്രേയും ദിവസം വെയിലായിരുന്നേ ഇപ്പം മഴയുടെ ബുദ്ധിമുട്ട്
ഉം അല്ല മഴ പെയ്യട്ടെ എത്ര ആൾക്കാരാണ് ചൂടോണ്ട് ബുദ്ധിമുട്ടണേ
ആഹ് മഴ ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാ
അതെയോ
ആഹ് അപ്പൊ വെള്ളംവണ്ടി വരണം
ആഹ് ഇപ്പോഴും അങ്ങനെ തന്നെ മഴ പെയ്തിട്ടും
ആഹ് അങ്ങനെ തന്നെയെ പെട്ടെന്ന് വെള്ളാവില്ല ഞങ്ങക്കൊരു ഒരാഴ്ച നിന്ന് പെയ്താ കേറും കയറും അല്ലാണ്ട് വെള്ളാവില്ല
ആഹ്
ഉം ഉം വെളളംവണ്ടി വന്നാല
എന്റെ ജ്യേഷഠത്തിന്റെ അവിടെ അങ്ങനെ അവര് അടുത്തുള്ള വീട്ടുന്നൊക്കെ കൊണ്ട് വരല്ല കുളിക്കാനും അലക്കാനൊക്കെ അടുത്തുള്ള വീട്ട്ക്ക് പോവും എന്നാ അവിടുന്ന് ഇങ്ങോട്ട് മോട്ടറ് വെക്കാനുള്ള വെള്ളം ഓർക്കൂല്ല അപ്പൊ പിന്നെ അവര് ആഹ് ആഹ് അങ്ങനെ കൊണ്ടുപോയതാ
ഉം ഉം ഉം ഇവിടെയും ആഹ് ഇവിടെ ആദ്യ ഒരു വീട്ടിക്ക് കുടിക്കാൻ കോരാൻ പോവാറുണ്ട് ഇപ്പൊ ആ വീട്ടില് ആ ഇല്ല പൂട്ടി അവര്ത് പൂട്ടി പോയി മതിലൊക്കെകെട്ടി അപ്പൊ പിന്നെ അടുത്തന്ന് വെള്ളം കിട്ടാനൊന്നും ഇല്ല പിന്നെ അപ്പറത്തേന്ന രണ്ടും വീടപ്പുറം ഒരു പറമ്പിൽ കൊഴൽ കിണർ കുത്തി അവര് അടിച്ച് തരും
ആഹ് ആഹ്
അങ്ങനെയാണ് വെള്ളത്തിന് പിന്നെ വെള്ളം വണ്ടി വരണം അത് ഒന്നിരാടം ഒന്നിരാടം വരും
അല്ല ഈ വീട് പൂട്ടി പോയാ അവിടുന്ന് മോട്ടറ് വെക്കയില്ല അവരോട് ചോദിച്ചിട്ട്
ഏഹ് ഇല്ല ഇല്ല അവിടെ അവര് അവിടുത്തെ അപ്പാപ്പനും അമ്മാമ്മയും ഇല്ല അവര് മരിച്ചു അപ്പൊ മക്കള് ഗൾഫില
ആഹ് ആഹ് അല്ല എന്തായാലും അവര് യൂസ് ചെയ്യുന്നില്ലല്ലോ അവര് യൂസ് ചെയ്യുന്നില്ലല്ലോ
ഏയ് അതൊക്കെ കിണറൊക്കെ അവര് മറ്റേ ഇട്ട് നല്ല വൃത്തിയാക്കി പിന്നെ ഇല് സുച്ചൊക്കെ അകത്താൻ തോന്നണ്ടേ പൂട്ടിട്ടേക്കല്ലേ നമുക്ക്
അതല്ല ഇങ്ങൾക്ക് മോട്ടർ വെച്ചുടെ നിങ്ങൾക്ക് മോട്ടർ വെക്ക അങ്ങനെ വെക്കല്ലോ
ഏയ് അങ്ങനെ വെക്കല ആ ആഹ അത് കൊറ ദൂരണ്ട് കൊറച്ച് ദൂരണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ടേ അങ്ങനെ പോണം അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടാ പറ്റില്ല
ആഹ വീടിന്റെ അടുതൊക്കെ ആണെങ്കി അങ്ങനെ നോക്കിയാ മതി
അടുത്താണെ കുഴപ്പില്ലായിരുന്നു പണ്ടിങ്ങനെ ചെയ്യാമോ മോളിൽ ഇടു വീട്ടിന്നു വലിയ ഓസ് എടുത്തിട്ട് മോട്ടർ എടുത്തിട്ട എടുക്കാറ് ഇപ്പം പിന്നെ അവർക്ക് വെള്ളത്തി കോഴക്കണറിൽ വെള്ളം കുറവായി അവിടെ അവർക്ക് അപ്പം അതി ഞങ്ങള് വണ്ടിട്ടി
ആഹ് ആഹ് ആഹ്
എന്നാ ശെരിട്ടോ
എന്നാ എന്നാ ആയിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്ക എന്നാൽ